ആ കേക്കണ്ട് കേക്കണ്ട്
ണോ സുഖാണോ സുഖാണോ
സുഖായിരിക്കണ് മഴക്ക്ണ്ടോ അങ്ങോട്ട്‌
ആ ഇവിടെ നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി തൊട്ട് മഴ പെയ്തിട്ട് ഇന്ന് ഇവിടെ മഴവില്ലൊക്കെ ഇണ്ടായിരുന്നു അതു കഴിഞ്ഞിട്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് തോർന്നോള്ളൂ
ണല്ലേ ആ ഓക്കെ ഓക്കെ ഓ മഴക്കാറ് വന്നു പക്ഷെ മഴയില്ലപ്പം ആണ്ല്ലേ മഴക്കാറോക്കെ വന്നായിരുന്നു പക്ഷെ മഴ പെയ്തില്ലവിടെ
അന്താ മഴ പെയ്യാത്തെ ഓ
ഫുള്ള് കാറ്റ് കൊണ്ടോയിന്നാ തോന്നേ ഇല്ല നല്ല ചൂടവിടെ ഇല്ല ഭയങ്കര ചൂടാണ്
ഇവിടെ രണ്ടു മൂന്ന്ദിവസത്തിന് ശേഷം നല്ല പെരുമഴയായിരുന്നു അതുകൊണ്ട് പിന്നെ നല്ല രസവുണ്ട് പുറത്തുകൂടൊക്കെ നടക്കാനായാലും നല്ല കാറ്റ് തണുത്ത കാറ്റ് ഇങ്ങനെ വീശുമ്പം
ആ ആ ആ നല്ല സുഖാന്ന്
നല്ല സുഖമാണ് മ് പിന്നെ ഇവിടെ രണ്ടൂന്ന് കൊളം ക്കെ ഒണ്ടായിരുന്നു പണ്ട് ഇവിടെ കൊളത്തിലൊന്നും വെള്ളലായിന് ട്ടും വെള്ളല്ലായിര്ന്ന് ഇപ്പൊ കൊള്ത്തിലൊക്കെ ഫുള്ള് വെള്ളായി
മഴ മഴ പെയ്തുനെറഞ്ഞ ഫുള്ളുവെള്ളായിനാ
ആഹ് നല്ല വെള്ള്വായി പക്ഷെ കരണ്ടില്ലാ ട്ടോ
ഏയ് ഇന്നൊന്നും കറണ്ടില്ല
ഇല്ല ഇവിടെ കറണ്ടില്ല
ആണോ?
പിന്നെ ഞങ്ങടെ ടെറസിൽ മുഴുവൻ വെള്ളം കേറി കെടന്നിട്ട് വെള്ളം കേറിട്ട്-
ആഹ്
ടെറസില് ഫുള്ള് വെള്ളാ ഞാനിപ്പം വെള്ളത്തിൽ കാലിങ്ങനെട്ടിട്ട് കളിക്കുവായിരുന്നു
ഉഹും ഉണക്കാൻ തുണീ അലക്കി ഒണക്കാനെക്കെയോ? ബുദ്ധമുട്ടാവില്ലേ ഇങ്ങനെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ
രണ്ടുദിവസമല്ലേ മഴ പെയ്തിട്ടുള്ളു, രണ്ട് ദിവസം ആയിട്ടുള്ളു
അപ്പ മഴക്കാലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ?
മഴക്കാലവായിട്ടുന്നെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ അയൺ ബോക്സ് വച്ചിട്ടൊക്കെ നമ്മള്ഉണക്കും പിന്നെ അയൺ ബോക്സ് ഉള്ളത് ഫാനൊക്കെ ഇട്ടിട്ട് ഒണക്കും എങ്ങനെ?
ഇന്ന് വലിയ കൊഴപ്പയില്ലല്ലോ അല്ലെ
ഉം ആഹ് ഒണങ്ങി കിട്ടാറുണ്ട് പിന്നെ നമ്മള് പിന്നെ അലക്ക് ക്കാറില്ല മഴക്കാലൊക്കെ ആവുമ്പോൾ അലക്കലൊക്കെ സാധാരണ കൊറയയ്ക്കും ഉം അതെ, അവിടയ്യോ അവടെയോ?
ഇവിടെ ഉണ്ട് വീടിന്റെ ടെറസില് ഇടും.
ഞാൻ പൊതുവെ അലക്കാറില്ലാന്ന് ആ
വാഷിംഗ് മെഷീൻ ഡ്രയർ ഉള്ളോണ്ട് സുഖാണല്ലോ
പിന്നെ പെയ്താലും പിന്നെ ഒണക്കണ്ടേ?
ഇല്ലല്ലോ ഡ്രയർ ഉള്ളോണ്ട് നല്ല ഇതായി കിട്ടോലോ ജസ്റ്റ്‌ ഒന്ന് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് കിട്ടും ജസ്റ്റ് ഒന്ന് കാറ്റടിച്ച നല്ല സുഖായിട്ട് കിട്ടും.
ആഹ് ആ നമ്മളടുത്തുണ്ട് വാഷിംഗ് മെഷീൻ ഒക്കെണ്ട് പക്ഷെ സ്പിൻ അടിച്ചിട്ട് പിന്നിം ഒണങ്ങണം.
ആ ഡ്രയറും ഉണ്ട്. അപ്പൊ നല്ല ഇതായി കിട്ടും നല്ല വെള്ളം പോയി നല്ല നല്ല രീതി കിട്ടും ഇത്
ആ എന്നാ അടുത്ത പ്രാശ്യന്ന് മേടിക്കണം
ഡ്രൈയറുള്ള ആ നല്ല പത്ത് മുപ്പത്തഞ്ച് രൂപയുടെ തന്നെല്ലായി ഇവിടെ വാഷിംഗ് മെഷീൻ കിട്ടും
ആണോ ഞങ്ങടെ ഓൾമോസ്റ്റ് പത്ത് മുപ്പത്തഞ്ചൊക്കെയായി ആ ഞങ്ങള് ബജാജ് ഏതായിരുന്നു മറന്ന് പോയി ഹവൽസ് അങ്ങനെ എന്തോ ഒര് സേ ഒരു സംഭവവില്ലേ പക്ഷെ അത് മറന്നുപ്പോയി നമ്മള് ഒനിടെടെ ടിവിയാണ് യൂസ് ചെയ്യുന്നേ
ആണോ
പക്ഷെ അതെപ്പോളാന്ന് അറിയോ കഴിഞ്ഞ ഒരു അഞ്ചാറ് കൊല്ലയ് അൻസ ഏഴെട്ട് കൊല്ലയ് ഐ തിങ്ക് ഏഴെട്ട് കൊല്ലയ്ട്ട് നമ്മള് ആ ടിവിയാ യൂസ് ചെയ്യുന്നേ ഒരൊറ്റ കേടില്ല ഒരൊറ്റ ഓട്ടോമാറ്റിക്ക് കംപ്ലൈന്റ് ആയിട്ടോ ടി വിക്ക് കറഞ്ഞണ്ടേ ഹ
ഇല്ലോ കൊഴപ്പവില്ലല്ലോ
അന്ന് നമ്മള് ഓണോഫറിനോ മറ്റോ മേടിച്ചതാണ് ഒനിടെടെ നല്ല അടിപൊളി ടി വി ആ എൽ ഇ ഡിയോ എൽ എൽ സി ഡിയോ?
ആണല്ലേ എൽ ഇ ഡി ഉം
പക്ഷെ ഒരു കേടുയില്ലാന്ന് പറയുമ്പം ഇന്റെ ഒരു കേടൂല്ല
പറഞ്ഞാടനെ ഇനി കേടാക്കുവോ?
പക്ഷെ ഒരു വട്ടം അത് കേടായിട്ടുണ്ടായിരുന്നുട്ടോ ഒര് പ്രാവശ്യം വന്ത് അയിന്റെന്തോ സ്ക്രീന് സ്ക്രീനടിച്ച് പോയി അപ്പ പിന്നെ എന്തോ ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ കൊഴപ്പയില്ല പിന്നെ ആന്റണിയെ ഇടക്കിടക്കിടയ്ക്ക് കാണാവുന്നുണ്ട് ആന്റണി ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറൊണ്ട്
ആ അത് കരഞ്ഞോ? അത് ഫിക്സ് ആക്കി കഴിഞ്ഞെണ്ടെങ്കില് കാറ്റക്കെയടിക്കുമ്പോളായിരിക്കും പോന്നെ
ആ അത് പോവുമ്പ നമ്മള് മറ്റേ ഇത് കൊട ഏർറ്റെല്
ഏട്ടർല്ല ഡിറ്റേജില ആ ഞങ്ങളിവിടെ കേബിളാ
ആ ആ
ഉം
നിങ്ങടെ ഏതാ ടി വി
നമ്മുടെ എൽജിന്റെ
എൽ ജി ഡി ടി വി യാ?
ആ എൽ ജിന്റെ
കേടായിട്ടൊണ്ടോ?
ഇല്ല കോടായിട്ടില്ല
ആ നിങ്ങളെങ്ങനാ മേടിച്ചേ ഓഫറിന് മേടിച്ചാണോ
ഇല്ല ഓഫറിനല്ല അല്ലാണ്ട് വാങ്ങിതാ
ആണോ?
ആഹ്
ഉം കൊറച്ചായി വാങ്ങീട്ട് ആദ്യ ആദ്യരോണ്ണം ണ്ടായിരുന്നു അത് നാഷായിപ്പോ ഐ ബെൽന്റെ ആയിരുന്നു ആദ്യം ഇണ്ടായിരുന്നെ.
ഏതിന്റെ?
ഐ ബിൽ ഐ ബിൽ
അത് ഞാൻ കേട്ടിട്ടില്ല ട്ടോ
ഐ ബിൽന്റെ ഒരു കമ്പനി ഉണ്ട്
ആ അത് വളരെ പോപ്പുലർ അല്ലാത്ത കമ്പനിയാന്ന് തോന്നുന്നു ആണോ ഉം ഹും
അതുകൊണ്ട് അങ്ങനെ പോയി
ശരി ശെ ഉ ആഹ് ശരി അപ്പൊ പിന്നെ എനിക്ക് സത്യം പറഞ്ഞിട്ട് തോന്നി ടി വി ഫ്രിഡ്ജ് ഒക്കെ മേടിക്കുന്ന ക്രിസ്മസിന്റെ ഓണത്തിന്റെ ഒക്കെ ഓഫർ ഉണ്ടെങ്കി അപ്പ മേിക്കുന്ന വളരെ നല്ലായിരിക്കും തോന്നുലെ അങ്ങനെയാണോ നല്ല പൈസ നമ്മളിപ്പം നമ്മളിപ്പ എല്ലാം ക്കുവാണെങ്കിലും എന്താണ് നമ്മള് വാഷിംഗ് മെഷീൻ എടുത്തതായാലും അതേപോലെ തന്നെ എന്താണ് ടി വി എടുത്തതായാലും ഫ്രിഡ്ജ് എടുത്തായാലും എല്ലാം എന്താണിങ്ങനെ ഓരോ ഓഫർ വരുമ്പളാണ് ക്രിസ്മസിന്റെ ഓണത്തിന്റെ ഒക്കെ ഓഫർ വരുമ്പോ നമ്മളവടെ കണ്ണങ്കണ്ടി മീൻസ് അങ്ങനെ ഒരോ കൊറെ സ്റ്റോർ ഇതുണ്ടാവുല്ലോ കടയുണ്ടാവുവ നമ്മളവിടെ പോയി വളരെ സം മ്പളായിട്ട് എട്ത്തിട്ട് വരും ഫ്രഡ്ജ് ഒക്കെ ആയാലും ഫ്രിഡ്ജ് ഓഫർനാ എട്ത്തെ അപ്പൊന്താണ് നമ്മള് ഫാമിലിയായിട്ട് പോകുന്നു ഓക്കെ നമ്മള് മീൻസ് ഒരു ഫ്രിജ് ഫ്രിഡ്ജ് കാണുന്നു നമ്മളതെടുക്കുന്നു ഓഫറിന് നല്ല പൈസ കുറവുണ്ടാവും നല്ല ആഹ് ക്വാളിറ്റി
ഇവര് നമ്മളീ ഓഫറിന് എടുക്കാന്ന് പറഞ്ണ്ടേൽ ഇവര് പഴയ സ്റ്റോക്കൊക്കെ ക്ലിയറ് ചെയ്യുന്നായിരിക്കും ഓഫറിന് എട്ക്കാ പറഞ്ഞാ ചിലത് ചെലോരുണ്ടാവും ചെലേത് പഴയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെയിരിക്കും ഉണ്ടാവ
പക്ഷെ പഴയതായലെന്താ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കി പിന്നെ നമുക്ക് കുഴപ്പല്ലോ നമുക്ക് കുഴപ്പമില്ലല്ലോ ഇപ്പൊ വീട്ടില് കാര്യം പറയാണെങ്കി ഞാന തിന്റെ കാര്യം പറയുമ്പോ ഓഫറിനെടുക്കുമ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അത് അഞ്ചാറ് കൊല്ലം ഏഴെട്ട് ഒമ്പത് കൊല്ലം ഇങ്ങനെ കേട് കൂടാതിരിക്കുന്നു വാറണ്ടി അടക്കം കിട്ടുന്നു ഇന്തൊക്കെ കയ്യുമ്പം അതിന്റെ ഒരു സംഭവമാണ് കിട്ടുന്നെ അതൊ ആഹ് നല്ല സാധനായിട്ട് നല്ല സാധനായിട്ട് നമ്മുക്ക് തോന്നുന്നുണ്ട് അപ്പൊ പിന്നെ പിന്നെ അങ്ങനെയൊക്കെ പണ്ട് നമ്മൾ ഇൻസ്റ്റാൾ എട് പക്ഷെ പിന്നീട് നമ്മള് ഇൻസ്റ്റാള് എട് ക്കല് നിർത്തി
ആ ഇൻസ്റ്റാൾമെന്റാ
ആ ഇൻസ്റ്റാൾ ആയിട്ട് ഇത് ഇൻസ്റ്റാളൊന്നും അല്ല ഇൻസ്റ്റാള് എടുക്കുന്നെ ഇൻസ്റ്റാള് എടുക്കുന്നെ വളരെ ബോറാണ്
എന്തു ബോറ്
ഇൻസ്റ്റാള് എടുക്കുന്നതിനോട് എനിക്ക് വലിയ യോജി പ്പൊന്നുമില്ല
ഏയ് ഇപ്പൊ ഒരുമിച്ചൊരു കാര്യം എടുക്കാൻ പൈസ ഇല്ലാത്തൊരു ഇൻസ്റ്റാള് എടുക്കാണെങ്കി അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായം എന്റെ ഒരു അഭിപ്രായമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിപ്പോ ഒരു അഭിപ്രായമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് എടു ക്കാണെങ്കിൽ എന്താച്ച ഒരു ടൈമിന് ആ പൈസ നമക്ക് എവിടെ സേവ് ചെയ് ലെഫ്റ്റ് ഒര് ഒരു ലക്ഷം രൂപ ഒരു ടിവി എടുക്കാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആയിരം ആയിരം രൂപയൊ അയ്യായിരം രൂപയൊ പതിനായിരം രൂപയൊ ഒരു മാസം അടവ് വരുന്നെങ്കില് ആ പൈസ അവിടെ എഫ് ടി ഇട്ടിട്ട് മാസം മാസം നമക്ക് അങ്ങനെ ഇതാക്കാലോ ഒരു വർഷം കൊണ്ട് അടച്ച് തീർത്താൽ മതിയല്ലോ അപ്പൊ ആ പൈസ അവിടെ ഉണ്ടാവുകയും ചെയ്യും അതിന് ചെറിയൊരു വരുമാനം ആവുകയും ചെയ്യും
പക്ഷെ നമ്മള് ആ ഒരു ടൈമിന് വില്ലിങ്‌ അല്ലെങ്കിലോ പൈസ നമ്മടെ കയ്യില് ഇല്ലെങ്കിലോ അതൊരു പ്രശ്നം അല്ലേ പൈസ കൊടുക്കാൻ പൈസ ഇല്ലാത്തവർക്കല്ലേ ആ അതേപോലെ തന്നെ എന്താണ് ആ മറ്റേ ഏ സി ഒക്കെ ഇൻസ്റ്റാൾ എടുത്തിട്ട് എന്താണ് പൈസ അടക്കാ മഴക്കാലം ആകുമ്പോ മീൻസ് അവര് അടുത്തോണ്ട് വന്ന് ആ ഒരു സംഭവം ഒക്കെയില്ലേ അതേതൊരു കോമഡി ഞാൻ കണ്ടാണ് അത് നല്ല കോമഡി ആയിട്ട് എനിക്ക് തോന്നി നിനക്ക് തോന്നിയാരുന്നോ നീ അത് കണ്ടിരുന്നോ
ഇല്ല ഞാൻ കണ്ടിട്ടില്ല
ഉം
ഈ സി ഇൻസ്റ്റാൾമെന്റ് അടക്കേണ്ടെടുത്തൂന്ന്
എ സി ആ ഇൻസ്റ്റാൾ എടുത്തു മഴക്കാലം ആയപ്പോ അവര് പൈസ അടച്ചില്ല അപ്പൊ അവര് തിരിച്ചെടുത്തോണ്ട് പോയി സത്യത്തിൽ അവർക്കതിന് നഷ്ടം ഒന്നുല്ല യൂസ് ചെയ്യുന്നേ പക്ഷെ വേനൽക്കാലത്ത് വേനൽക്കാലത്ത് അടച്ച പൈസ വെറുതെയായി അല്ലെ
ആ പൈസോയില്ലേ മ്മ്
അങ്ങനെ ഉം
അങ്ങനെയരുതാ
നിങ്ങള് എ സി ഉപയോഗിക്കാറുണ്ടോ വേനൽ
ഇല്ല എമക്ക് വീ എ സി ഇല്ല
എ സി ഇല്ലാ
ഇല്ല നമ്മക്ക് അത്യാവശ്യം നല്ല കാറ്റും തണുപ്പും ഉള്ളാ പിന്നേസീന്റെ ആവശ്യില്ല വീട്ടില് വല്യ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലലോ വല്യ ചൂടും കാര്യങ്ങളൊന്നുല്ല
ഭയര ചൂട് എന്ന് പറഞ്ഞ ഭയങ്ക
ചൂട്ല്ലെ മ്മക്ക് വല്യരു ബുദ്ധിമുട്ടില്ല ചൂട്ന്ന് പർഞ്ഞ്ണ്ടങ്കിഅങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടില്ല ഉണ്ട് ആ ചൂടിന്റെ ഒരു പ്രശ്നമില്ല
അപ്പൊ വേനൽക്കാലം ആയാലും ചൂടി ല്ലെന്നാണോ പറയ്‌ണേ
അ ചൂട്കൊറവ അതെ ങ്ങനെയ വല്യോരു ചൂട് വല്യ ചൂടും ബുദ്ധിമുട്ടുല്ല
ങാ
ഉം
ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അ ഇതൊരു കുന്നിന്റെ മേലെ ആയണ്ടേ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ അറിയോ? കണ്ടിന്യൂസിലി മഴ പെയ്ത് കാറ്റ് വീശും കാ റ്റ് വീശീട്ട് മഴ ഫുള്ള്ങ്ങനെ അടിക്കും
ഭയങ്കര കാറ്റായിരിക്കുല്ലേ മഴക്കാലത്ത് മഴക്കാലത്ത് ഭയങ്കര കാറ്റായിരിക്കുംല്ലേ
മഴക്കാലത്ത് നല്ല കാറ്റാ ണ് നമ്മുടെ കൊടെയക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോവും അതോണ്ട് നമുക്ക് അങ്ങനെ പുറത്ത് ക്കൊന്നും അങ്ങനെ പിന്നെ മലേടെ മേലെന്തോന്ന് വെള്ളപ്പൊക്കം പിന്നെ മയ വയങ്കരായിട്ട് ആലിപ്പഴം ആലിപ്പഴല്ലേ
അലിപ്പഴോ
ആലിപ്പഴം വയങ്കര ഹെവി ആയിട്ട് വീഴും ആലിപ്പഴം വീണ് ട്ട്ണ്ടെങ്കി മറ്റേ എന്താണ് ടെറസിൻ്റെ മേലെ മുഴുവൻ ആലിപ്പഴം അങ്ങനെയൊക്കെ വയങ്കരായിട്ട് വീഴൂലേ
ആ പൊറത്തെറങ്ങാൻ മഴപെയ് മഴെയ്ത പൊറത്തറങ്ങാൻ പറ്റില്ല ചുരുക്കം പറഞ്ഞാ
മഴെയ്ത പൊറത്തെറങ്ങാൻ പറ്റില്ല പിന്നെ കാറ്റത്ത് എന്താണ് മരൊക്കെയില്ലേ മരത്തീന്ന് മ റ്റേ എലയ് വീ എല വീഴാനും ഭയങ്കരാവായിട്ട് എല വീണ് നാശനഷ്ടങ്ങളൊക്കെ ഇണ്ടാവൂല്ലേ അങ്ങനെരു വയങ്കരവായി മരം മറിഞ്ഞു വീഴും അതേപോലത്തെ മരത്തിന്റെ എലയെ എമറ് പിന്നെ ചില്ലകളൊക്കെ വീഴും അങ്ങനെ വയങ്കരായിട്ട്ള്ള മരത്തിന്റെ അടുത്ത് കൂടെ ഇപ്പൊ വരുവന്നുള്ളേൽ സൂക്ഷിച്ചു വേണം പുവ്വാൻ
ആഹ് ഇടിമിന്നലൊക്കെ വയങ്കര സീനായിരിക്കൂല്ലോ അവിടെ
ആഹ് ഇടിമിന്നലും നല്ല ഇടിമിന്നല്ണ്ട് മഴക്കാലമായാ വേനൽക്കാലം ആയിരുന്നല്ലേ
ഇടിമിന്നലും കാര്യങ്ങളും ഉണ്ട്ല്ലെ
ആതെ
ഉം
ഇപ്പൊ കറണ്ടില്ല മഴ പെയ്തതും കറണ്ട് പോയി ഇനി എപ്പൊ കറണ്ട് വരുന്ന് ദൈഹത്തിനറി
ണ്ട് പോയോ
ഇന്ന് മഴ ജസ്റ്റ് ഒന്ന് ചാറിയതൊള്ളൂ അപ്പോതേനു കരണ്ടു പോയി
പവർ ബാങ്കും കാര്യങ്ങളൊന്നുല്ല പവർ ബാങ്ക്
പവർ ബാങ്ക് ഇല്ല പവർ ബാങ്ക് ഇല്ല
അല്ലല്ലെ ഒരെണ്ണം കറണ്ട് പോകുന്ന സ്ഥലമാണ് ഒരെണ്ണം വാങ്ങുന്നതായിരിക്കും നല്ലത് എപ്പളെപ്പോഴും കറണ്ട് കറണ്ട്റ പോ കാണെങ്കിൽ ബുദ്ധിമുട്ടാവുല്ലേ
അതും ശരിയാണ് ഉം
സിനാണല്ലോ അങ്ങനെ പ്പളെപ്പളും കറണ്ട് പോവാണങ്കിൽ
എങ്ങനെ
എപ്പോളഎപ്പളുംങ്ങനെ കറണ്ട് പോകുകണങ്കി
ശരി എന്നാല്